ഓ.
ഹലോ?
ഹലോ ഹലോ ഹലോ കേൾക്കണില്ലേ
ആണ്ട്. ഹലോ
ഹലോ?
ആഹ്
കേൾക്കുന്നില്ലേ?
ആഹ് ണ്ട്.
ഹലോ?
കേൾക്കുന്നുണ്ട് കേൾക്കണണ്ട്
ആഹ് എന്താ വർത്താനം
എന്താ നല്ല വർത്താനം
സൗണ്ട് കൊറവാണല്ലോ റേഞ്ചിന്റെ പ്രോബ്ല ആണോ? ഇപ്പൊ കൊറച്ച് കേൾക്ണ്ട്.
ആഹ് റേഞ്ചിന്റെ പ്രശ്ന ആണോന്ന് അറിയൂല.
ആഹ് എന്താ വർത്താനം
എന്ത് നല്ല വർത്താനം.
മഴ ഉണ്ടോ?
നല്ല മഴ മഴയും കാറ്റും.
ആഹ് അവിടെ നല്ല മഴയാണ്.
ആഹ്
മഴായിട്ട എന്താ അറിയില്ല. റേഞ്ചിനും ചെറിയ പ്രോബ്ലം ഉണ്ടല്ലേ? അത ഒപ്പം കേൾക്കാത്തെ?
ഇത്താവും മഴ ഉണ്ടാവുമ്പോ? ആഹ് ഉം
ഇപ്പ ഇത് വരേകൊരു ഒഴിവേനു ഇപ്പ ഭയങ്കര മഴണ്ട് മക്കളൊക്കെ സ്കൂളിട്ട് വരാനായപോയ്ക് മഴയാണ് തോന്ന
അതാണ് ആ സമയാവുമ്പളാണ് മഴ ഊക്കൂട്ണെ
ആഹ് രാവിലെ അങ്ങനതന്നെയല്ലേ, ആ കുട്ടികളൊക്കെ പോകണ ടൈം ആവുമ്പോളേ ഭയങ്കര മഴയാണ്.
നഞ്ഞൊട്ടിങ്ങാണ്ട് ക്ലാസ്സിലിരിക്കണം. മക്കൾള്.
അതെ രാവിലെയാണ് ബുദ്ധിമുട്ട്, വൈകുന്നേരം വരെ നിറഞ്ഞിരിക്ക ക്കണ്ടേ വൈകീട്ടാണ പിന്നെ വീ വരുന്നട്ട്കാണെല്ലൊ വരുന്നത് പിന്നെ കൊഴപ്പല്ല.
തല്ല ഓൾക്ക് മഴ കൊണ്ട് പോരും
ആഹ് ഫുഡൊ കഴ
കഴിച്ചോ? ആഹ കഴിച്ചു.
ആഹ് എന്ത്ന്നു ഫുഡ് ഉച്ചക്ക് സ്പെഷ്യൽ ഉണ്ടായിന്നോ വെള്ളിയാഴ്ച്ച ആയിട്ട്?
വെള്ള്യായ്ച്ചായ്ട്ട് ബീഫാ അല്ലാത്ത സ്പെഷ്യല് മക്കള് സ്കൂളില്ലാത്ത ദിവസം അങ്ങനെയൊക്കെ നോക്കല്. ആഹ് ശനി ഞായറും ആഹ് ആഹ്
ഉം പിന്നെ എന്തൊക്കെ?
എന്താ നല്ല വർത്താനം
ഫുഡൊക്കെ ഒന്നായ്ട്ട്ണ്ടാക്കലാവുംലേ രണ്ട് നേര്ത്ത്ന്
രണ്ട് നേരത്ത്നാണ്‌വടെ ഒന്നായ്ട്ടല്ല ആഹ് വേറെ വേറെ വെക്കും ആഹ് ചോറൊക്കെ ഐസാവും അത് ആദ്യേ അങ്ങെനെ മഴയെല്ലെങ്കിലും അങ്ങെനേണ്
ആഹ് അങ്ങെനെ
രണ്ടു നേരത്തിന് ഒന്നി അങ്ങനെ ഒരു വച്ചുവയ്ക്കലല്ല. വൈകുന്നേരം കൊർച്ച് എന്തായാലും വെ
ആഹ് ഞാന ഒന്നിച്ചു വെക്കല.
ആഹ്
വയ്ത് ന് വേം മടിയാണ് പിന്നെ കിച്ചൺല് കേറാനൊക്കെ, പിന്നെ സ്പെഷല് എന്തെലോക്കെ നെയ്ച്ചോറ് അങ്ങനെ കുക്കറിലൊന്നും വക്കാണെ പിന്നെ വല്യ കൊഴപ്പല്ല. അല്ലെങ്കിൽ ഒരു മടിയാണ്.
ആഹ് ഉപ്പക്കും ഉമ്മക്കുക്കെ തണുത്തത് കയിയുലാ
ആഹ്. അവിടെ ഹസ്ബൻറ്റും കുട്ടികളും തനിച്ചാണ് അപ്പ പിന്നെ
ആഹ് ആഹ് ആഹ് എത്രാളാ
കുട്ടികളൊക്കെ സ്കൂൾ പോയതാണ്. അവരെ ഉച്ചക്ക് വിട്ടി ഇന്നെന്തോ മീറ്റിംഗ് ഒണ്ട് പറഞ്ഞാണ്ട് ഉച്ചക്ക് വന്നേക്കാണണ്. മുന്നാളും ഉച്ചക്ക് വന്നെക്കുണു. ഒരാള് വന്നിട്ടില്ല
നാല് മക്കളാ
നാല് മക്കളാണ്. മൂത്താള് ഒമ് പേ ഒമ്പതാം ക്ലാസ് സ്സിലാണ് അവള് എത്തിട്ടില്ല
ആഹ്
അവള് വേറെ സ്കൂൾലാണ് മറ്റേം മൂന്നാളും ഇവിടെ ഇവിടടുത്തുള്ള സ്കൂളാണ്. അപ്പോ ഓരെ സ്കൂള് മീറ്റിങ്ങായിട്ട് നേരത്തെ വിട്ട്ക്കണ്
ആഹ് ആഹ്
ഇയാക്കെത്ര കുട്ട്യാളാ?
ഇൻക്ക് മൂന്നാള് ഒര് ആണ് രണ്ട് പെണ്ണും മൂത്താള് ഒമ്പതാം ക്ലാസ്സിലാണ് ആഹ് അന്നേരത്തി ആഹ്
ആഹ്
രണ്ടാമത്തെ ആള് ആറാം ക്ലാസ്സില്. ചെറുതൊന്നില്. അല്ല രണ്ടാം ക്ലാസ്സില്
ആഹ് എന്റെ ന്നലെ രണ്ടാമത്തെ ആറിലാണ് ചെറുത് ര ല്ലേ രണ്ടില് ഏറ്റോം ചെറുത് യു കെ ജി അവര് വീട്ടിലുണ്ടെങ്കി ഒഴിവേ ഉണ്ടാവൂല്ല മറ്റേ ഉച്ച സമയത്തൊക്കെ ഫ്രീ ആണ് ന്നിപ്പോ രണ്ടീസം പറ്യണ്ടേര്ല്ല തെരക്ക്
മറ്റന്നാളും എ കടക്കാനൊന്നിനും
മറ്റത് കുട്യളൊക്കെ പോയാ പിന്നെ ഫ്രീയാണ്
ഫ്രീയാണ് ആഹ് അഅന്നെ ൻ്റിം അവസ്
ഇനിഓരു ഉണ്ടെങ്കി തെരക്കും ഒച്ചിം വിളിയൊക്കെ, ഒരൊഴിവുണ്ടാവൂല
കച്ചറ തീർക്കാനെ ഒഴിവുണ്ടാവു
ഉം ന്നി രാത്രികക്കും എന്താ ബീഫുണ്ടാവും ഫുഡ് മാ
ആഹ് ആഹ് ബീഫ്ണ്ടാവും. എന്തേലും ഒരു താളിപ്പെന്തേലും ണ്ടാക്കും ചോറും വെക്കണം
ഉം
തേങ്ങര്ച്ച കറി ഉച്ചക്ക് മാത്രേ കൂട്ടുള്ളു. രാത്രി പറ്റുലാ മക്കൾക്കും പറ്റുല. മക്കൾക്കും തക്കാളി താളിപ്പ് മുരിങ്ങാ താളിപ്പ് ഒരു താളിപ്പ്ട്ടണം
ഇവടെ അതന്നെ ഒക്കെ അരച്ച കറിയൊന്നും ആർക്കും വല്യ ഇഷ്ടല്ല ക്ക് താളിപ്പ്, ഒണക്കല്, ഒന്നും പറ്റൂല അല്ലേ മീന് പൊരിച്ച് മീനാണെ പൊരിക്കണം
ആഹ് അതന്നേണ് ആഹ്
ഇൻക്കാണെ ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട്
ആഹ്
പ്പത്തും കാട്ടണ്ട. പ്പോ രാവിലെ അണ്ട് തീക്കൂട്ടിയാ പിന്നെ ഉച്ചയാവോളം ആഹ് ഉച്ചയാവോളം പിന്നെ അത്ണ്ടാവും. ആഹ് ഗ്യാസ് ഒരു കുറ്റി ഒള്ളെയ്. അപ്പോ പിന്നെ പ്പ അത് കയ്ഞ്ഞ്ട്ടേ ബുക്കെയ്യാം പറ്റൊള്ളൂ
ആഹ് അത് വേറെ ആരുത്തേലുംപുറത്തുന്ന് വാങ്ങിട്ട് ബുക്ക് ചെയ്തൂടെ?
ആഹ് ഇവിടെ ഒരു കുറ്റിയേ ഒരു കുറ്റിയേ ഉള്ളു പിന്നെ വാങ്ങീട്ടു ഇല്ല പിന്നെ അന്വേഷിച്ചിട്ടുംഅതിനെ പ പിന്നെ ഈസി കുക്ക് ഉണ്ടായിരുന്നു. അതും കേടു വന്നു അതുണ്ടെങ്കില് പിന്നെ വലിയ ബുദ്ധിമുട്ട് ട്ട് അറിയലില്ല അതും കേടു വന്നു.
ആഹ്
അടുപ്പത്താണ്.
ആഹ് വെറകുണ്ടോ?
ഇപ്പ അടുപ്പത്താകുമ്പോ ഈ വൈകുന്നേരം ഉച്ചതിരിഞ്ഞാല് ഇതുണ്ടാക്കല് ഒരു മടിയാണ്.
ആഹ് ആഹ്
പിന്നെയും തീ മൂട്ടിട്ടൊക്കെ വേണ്ടേ? രാവിലെ പറഞ്ഞാ പിന്നെ തീ മുട്ടിയാ പിന്നെ അത് അങ്ങനെ കത്തിം കൊണ്ട്ക്കുമ്പോ ഓരോന്ന് അങ്ങനെ വേഗം വേഗം ഉണ്ടാക്കാം.
ആഹ് ആഹ്
ഉം
ഹസ്ബൻഡ് എന്താ ചെയ്യണേ?
എങ്ങനെ?
ഹസ്ബൻറ് എന്താ ചെയ്യണ്?
ഹസ്ബന്റിന് ടാപ്പിംഗ് ആണ്. പിന്നെ കൂടെ കൃഷിയും കാര്യവും അങ്ങനെ നാട്ടിൽ തന്നെയാണ്.
ആഹ് ട്യൂഷനും പോണുണ്ടോ? ഒമ്പതാം ക്ലാസ്
ഇല്ലേ ട്യൂഷന് പോണൊന്നുമില്ല. അവൻ പ്പൊ നയൻത് ലാണ് അടുത്ത പത്താം ക്ലാസ് ആകുമ്പോ ട്യൂഷൻ ആക്കണാന്നാ ചാരിക്ക്ണ് മൂത്താളെ ട്യൂഷന് പോണൊന്നൊന്നും ഇല്ല ടെൻത്തിക്ക്ആകുമ്പോ ആക്കാം.
ട്യൂഷന് ആ സമയ ആകുമ്പഴത്തേക്കിന്ചോറും കൊണ്ടു പോണം.
ഉം ട്യൂഷന് പിന്നെ ഒരു ഒഴിവും ഉണ്ടാവില്ലല്ലോ?
ഒരു ഒഴിവു ഇല്ല രാവിലെ ആറു മണിക്ക് നീച്ച് മദ്രാസ്ക്ക് അവിടുന്ന് ഏഴുമണിയാകുമ്പോ ചോദിച്ചു പോരും. ഏഴേമുക്കാലാവുമ്പഴത്തേക്ക് ട്യൂഷനിക്ക് വീട്ടിലെത്തുമ്പോൾ സ്കൂൾ വിട്ട് അഞ്ചരയാവും. ഒരു ഒഴിവു ഇല്ല. ഉം ഒരു ഒഴിവൂ ഇല്ല. ഉം ഇംഗ്ലീഷ് മീഡിയാെക്കെ ആവുമ്പാെന്നൊന്ന് റെഡി ആവാൻ വാണ്ടീട്ട് ഈ വർഷം തന്നെ ആക്ക്യേതാ
ണ്ട് ആഹ്
ചെറിയ ആളാ?
ആഹ് ചെറിയാളാ, ആരാ ചോദിക്കാണ്. ഉം ഓരന്നെ പറല്ലേ നേരത്തെ വന്നോണ്ട അല്ലെങ്കി ഒക്കെ നാലരെ നാല് മുക്കാല് ആവും എത്തണേങ്കി. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ വിട്ടപ്പോ?
സ്കൂൾ വണ്ടിയാ?
ആഹ് അങ്ങട്ട് സ്കൂൾ വണ്ടിലാ പോവ, ഇങ്ങട്ട് വണ്ടി വരണെങ്കില് കുറെ ടൈം എടുക്കും. അപ്പൊ ഹസ്ബൻഡ് പോയി കൊണ്ടരലാണ്
ആഹ്
മൂന്നരക്ക് അവിടെ എൽ. കേ. ജി. യു. കെ. ജി മൂന്നരക്ക് വിടും മറ്റേ സ്കൂള് നാലരയ്ക്കാ വിട. എന്നിട്ട് നാലരയ്ക്ക് വീട്ടാത്തന്നെ അഞ്ചര ഒക്കെകഴിയും വണ്ടി എത്തണമെങ്കി. ഇവിടുന്നാണെങ്കില് പത്ത് മിനിറ്റേ ഉുള്ളൂ. ബൈക്കു മേ പോവുവാണെങ്കിൽ അപ്പൊ ഓരെ രണ്ടാളേയും ഹസ്ബൻഡ് വിട്ടിട്ട് നാലരയ്ക്ക്പോയി ഇങ്ങോട്ട് കൊണ്ടുവരും.
ആഹ് ആഹ്
അങ്ങോട്ട് രാവിലെ പോകുമ്പോ ബസ്സിന് പോവും ചെയ്യും അങ്ങനെയാണ് ചെയ്യല്. ജുമാ കഴിഞ്ഞ് പോന്നപ്പോ കൂട്ടത്തില്
ആഹ്
അപ്പൊ ഒരു ഒഴിവുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ മഴയാണ് ഉച്ച സമയത്ത് മയ ക്കൊരു ഒഴിവുണ്ടായിനല്ലോ?
ഉം
ഉം
റ്റവും നല്ല മൂടിങ്ങാണ്ടും
ആഹ അതെ ഇ കുട്ടികള അങ്ങനെ കൂട്ടാന്നിട്ട് ചോറ് ചായ കടി എന്തെങ്കിലും വേണോ
ചായയും കടിയും ദിവസ്സോം മസ്റ്റാ എന്നിട്ടേ ചോറുമൊക്കെ നോക്കുള്ളു.
ആഹ് ഇവിടെ റസ് സ്പെഷ്യൽ എന്തെലും ഉണ്ടെങ്കി ചോററ്റും അല്ലെങ്കിൽ കടിയെന്തേലും വേണം അല്ലെങ്കി പിന്നെ കച്ചറയാണ്.
അതെന്തേലും ആയിട്ട് വാണം അധികം ബേക്കറി കൊടുക്കലില്ല ഞാൻ എന്തേലു ക്കെ എന്റെതായിട്ടുള്ളതിൽ എങ്ങനേലും ഉണ്ടാക്കും.
ആഹ് ഹ സ്പെഷ്യല് എന്തെലൊക്കെ ഉണ്ടാക്കണ്ട വരുമ്പോ അങ്ങനെ
ആ അങ്ങനെ ബ്രെഡ് പൊരിക്കേ അവില് വറുത്തിട്ട് നാളികേരവും ശർക്കര അങ്ങനെ അരി വറുത്ത് പൊടിച്ച് നാളികേരം ശർക്കര ഇട്ട് പൊടിച്ച് അങ്ങനെയൊക്കെ ബാക്ക് അത്ര അധികങ്ങട് കൊടുക്കലില്ല
ആഹ ഇവിടെ എന്തങ്കിലോക്കെ ഉണ്ടാക്കണം ചില സമയത്ത് ഇണ്ടാക്കാൻ നമുക്കൊരു മടിയാട്ട പിന്നേ ഞാൻ വല്ല ബിസ്ക്കറ്റോ അങ്ങനെ
ആഹ്
ഇന്നെന്തലുമൊക്കെ ബേക്കറി വാങ്ങി കൊണ്ടൊരാൻ ഹസ്ബന്റിനോട് പറയും കുട്ടികളെകൊണ്ട് വരുന്ന ആ ടൈമിൽ തന്നെ
ആഹ് ആഹ്
അല്ലെങ്കി പിന്നെ ഇവിടെ വന്നാ പൈച്ചൂ ഇങ്ങി ഇറങ്ങാണ്ടേ? ചോറും കറിയും ഒന്നും പറ്റൂല്ല അല് സ്പെഷ്യല് ഒക്കെ ആണെങ്കിൽ കുഴപ്പല്ല അല്ലാത്ത ഒന്നു പറ്റൂല ഇനി ഫുഡ് വൈകുന്നേരം അങ്ങനെ അടുപ്പത്തിന വെക്ക ഗ്യാസ്മേ
ഫുഡ് ചോറ് അടുപ്പത്തന്നെ വെക്കും ചോറ് അടുപ്പത്ത് വെക്കും ബീഫ് അടുപ്പത്ത് വെക്കും ചിക്കനാ അങ്ങനത്തൊക്കെ അടുപ്പത്ത് ഇവിടെ ഉപ്പാക്ക് മണ്ണ് കുടുക്കിട്ട അവിടെ വെക്കണം ആഹ ആഹ മണ്ണകുടുകീരടെ വച്ചാലേ ഉപ്പാക്ക് ഇഷ്ടവുള്ളു
ആ അവിടെ അങ്ങനെ തന്നെ ആണ് തറവാട്ടില് ഞങ്ങള് അടുപ്പത്തന്നെ ഇപ്പോളും ദിവസവും ഇണ്ട്ട ചോറുതൊക്കെ അടുപ്പത്തന്നെണ് വെക്കല് പിന്നെ പറഞ്ഞ്ലേ ഗ്യാസ് കൈ കിട്ടിയാ പിന്നെ അങ്ങനെ കുക്കറിൽ വെച്ച്ണ്ടങ്ങനെ കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല
ആ
അല്ലെങ്കിൽ വേഗ വേഗ പണിക്ക് വേണ്ടി ഇങ്ങനെ ഗ്യാസ് യൂസ് ചെയ്യും.
ആഹ
ഉറക്കന്നാലും കുഴപ്പത്തിന്നെ ആസ
ആഹ്
ന്നായിട്ട് ഒരു നേരത്ത വക്കലണ രാത്രിക്കോ ചുമക്കപ്പാട് അങ്ങനെ കുട്ടികൾ പിന്നെ പോയാ ഉച്ചക്ക് ഓരൊക്കെ സ്കൂളിൽ കഴിക്കും.
ആ ഉം
പിന്നെ രണ്ടു നേരം വെക്കാനൊന്നും ഉണ്ടാവൂല
ആഹ്
ന്നാ ശരിട്ടോ
ആഹ ശരി ശരി
നക്ക പക്ക